ഹലോ
ആഹ് കേക്കുന്നുണ്ടോ
കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ആ നമുക്ക്ന്ന് ഹോംലി ഫുഡിനെ പറ്റി സംസാരിക്കാം
ഹോമിലി ഫുഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തുവാണ് കുട്ടിക്ക്
എനിക്ക് രാ ചോറാണ് ചോറും അമ്മയുടെ കറികള ഇഷ്ടം
അ അമ്മയുടെ കറികളന്ന് പറഞ്ഞാൽ അത് എന്തൊരു കറിയാന്ന് പറയാ
കറിയന്ന് വെച്ചാല് എല്ലാ കറിയും മോര് കോമ്പിനേഷൻ വേണംന്നേ ഉള്ളു ചോറ് ഇഷ്ട മോരിഷ്ട ചമ്മന്തി ഇഷ്ടമാണ് കല്ലൽ അരച്ച ചമ്മന്തി ഇഷ്ടമാണ്
ഉം പിന്നെ വീട്ടിക്കല്ലൽന്നോ അരക്കുന്നേ വീട്ടികലേല്ലൽ അരക്കൊ?
വീട്ട കല്ലിൽന്നോ മിക്സിയിലാന്നോ അറിഞ്ഞോടോ പക്ഷെ കലല്ലേല്ലരച്ച രുചിയായിന്ന് ഓർമ്മയില്ല
ഓ അത് ശരി വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധാറില്ലന്ന്ർത്ഥം തിന്നാൻ നേരം മാത്രം പാത്രത്തിന്റെ മുമ്പിൽ പോയിരിക്കും അങ്ങനെരു പരിപാടിയാണോ
അല്ല ഞാൻ ഇന്ന് ഒത്തിരി ജോലി ചെയ്ത് പിന്നെനന്ദില്ലാത്തവരോട് പറയുന്ന എങ്ങനാ
ഓ അങ്ങനെ
അമ്മ അമ്മ പറയും ഞാൻ ഒന്നും ചെയ്തു കൊടുക്കത്തില്ലെന്ന്
ചെയ്തു കൊടുത്താ ചെയ്തു കൊടുത്താന്ന് പറയുന്ന അമ്മമാരായ എല്ലാരും
പി അത്പോട്ടെ ആ എന്തൊക്കെയാ പിന്നെം അ രാവിലെ ദോശയും കടലയും ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ദോശയും മുട്ടക്കറി ഇഷ്ടമാണ് ദോശ ചമ്മന്തി സാമ്പാറു ആണ് ഫേവറേറ്റ്
ഓ അങ്ങനെ ആഹ്
ദോശയും സാമ്പാറും ദോശയും സാമ്പാറിനും ചമ്മന്തിയും ഒര്മിച്ച് ഇങ്ങനെ കൊഴച്ച് കയിക്കാൻ ബയങ്കര രുചിയാ
യെ ഫോൺ വിളിച്ചത് സംസാരിക്ക്യനാണോ എന്നെ കൊതിപ്പിക്ക്യാനാണോ ആഹ് പറയ്ന്നേ കേട്ടപ്പോ തന്നെ എനിക്ക് വായിക്കൂടെ വെള്ളം വന്നു
ആഹാ അങ്ങാനേയാ ഞാൻ കയിക്ക്ന്നേ പിന്നെ കയിക്ക്ന്നേ എന്തുവാ ഉം ച പ്പാത്തിയും മൊട്ടത്തോരനും അത് നല്ലൊര് കോമ്പിനേഷനാ
ബ്രെഡും മൊട്ടത്തോരനും അതിനേക്കാളും കോമ്പിനേഷനാ
ആഹ് അത് നല്ലതാ പക്ഷെ ബ്രെഡ് ഹോംലി ഫുഡ് കടെന്ന് വാങ്ങണം അല്ലോ
ആഹ് അതാ അങ്ങനെ ആഹ്
എനിക്ക് അങ്ങാനെ ഇഷ്
മൊട്ട കറിയേക്കാലും ഇഷ്ട്യാന്നേ മൊട്ട തോരൻ അത് ശരി ഉം
മൊട്ടക്കറി തിന്ന്മ്പോ എനിക്ക് എന്തോ ഛർദിക്കൻ വെര്ന്നാ പോലെ തോന്നു ഇപ്പൊ
മൊട്ട തോരന്നോ ഇഷ്ടം കൂട്താല്
മൊട്ടത്തോരൻ ഭയങ്കര ഇഷ്ട്യവാ ഭയങ്കര ഭയങ്കര ഭയങ്കര ഇഷ്ട്യവാ
മൊട്ടാതോരൻ ഒണ്ടാക്കാൻ അറിയാമോ ഈ ഭയങ്കര ഇഷ്ടെള്ളാ ആക്ക്
ഇല്ല
ആഹ് ഇതാക്കെ അറിഞ്ഞിരിക്കേണ്ടേ അത്യാവിശ്യം ഒരാടാത്ത് പോയാല് താമസിക്കേണ്ടി വന്നാ ഒര് ബ്രെഡ് മേടിച്ചാല് പെട്ടെന്നൊര് തോരന് ഒണ്ടാക്കി അതും കൂട്ടി കയിച്ചൂടേ
യൂട്യൂബ്
ഓ യൂട്യൂബ് സഹായിയേ നോക്കു അല്ലേ ആഹ് ഇപ്പൊ അങ്ങനെ ഒര് അനുഗ്രഹം ഒള്ളത് കാര്യമായി അല്ലേ പണ്ടത്തെ ആൾക്കാരൊക്കെയാന്നെ എല്ലാം വിളിച്ച് ചോയിച്ച് വിളിച്ച് ചോയിച്ച് ചെയ്യണമായിരുന്നു അല്ലേ സ്വന്തം അമ്മയോ ആന്റിമാരേ ആരെങ്കിലും ഒക്കെ വിളിച്ച് അതെങ്ങനാ ഒണ്ടാക്ക്ന്നേ അതിന് എന്തക്കെേ ചേർക്കണം എന്നൊക്കെ ഇപ്പൊ അങ്ങനെയാല്ലേ ഇപ്പേ നമ്മക്ക് ഇഷ്ടേള്ളാ എന്തുവാന്ന് വെച്ചാ എട്ക്കുക ജെസ്റ്റ് ലതിനാത്തോട്ട് ചോദിക്കുക ചെയ്യ്ക
നമ്മക്ക് ഇപ്പാ ചാറ്റ് ജി പി ടി യിലോ അല്ലെങ്കില് എന്തെങ്കിലും ജെമിനിയിലൊക്കെ ആണെങ്കി നമ്മടെ വീ ട്ടിലോള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ആണെന്ന് പറഞ്ഞാ അവര് പറയും ഇന്ന കറികള് ഇന്ന അത് വെച്ച് എന്തൊക്കെയാ ഒണ്ടാക്കാന്ന് പറഞ്ഞ് തെരും
നമ്മടെ കയ്യിലൊള്ള കറി എന്തൊക്കെ സാധനം എന്തൊക്കെ ഒണ്ടെന്ന് പറഞ്ഞാലോ
ആഹ്
അടിപൊളി അപ്പൊ അത്രത്തോളം ലോകം പുരോഗമിച്ചു എന്ന് അർത്ഥം അല്ലാതെ വേറൊര് സംഭവം ഒണ്ട് അതാറിയാമോ നമ്മള് സാനങ്ങള് വെച്ച് കൊട്ക്ക്‌മ്പം ചിക്കൻ കറിയും സാനങ്ങളും ഒക്കെ ഒണ്ടാക്കി തെര്ന്നേ
ആര്ടെ കയ്യി കൊട്ക്ക്മ്പം
ആഹ് ഒര് സൈസ് മിഷീൻ ഒണ്ട് അതിനാത്തോട്ട് നമ്മള് അതിന്റെ ചേരുവകള് എടുത്ത് വെച്ച് കൊട്ക്കണം എന്നിട്ട് സ്വിച്ച് ഇട്ട് ഇത്ര സമയം കയിമ്പോ കറക്റ്റ് ചിക്കൻ കറി റെഡി
അതിനെപ്പറ്റി അറിയത്തില്ല
ആഹ് അങ്ങനെ ഒരെണ്ണം ഒണ്ട് അതിപ്പം അത് ഇന്നാള് ഒര്സം വിഡിയോ ആയിട്ട് ലിങ്ക് ആയിട്ട് വന്ന് ഞാനത് കണ്ടാര്ന്ന് അത് കയിഞ്ഞിട്ട് ഇപ്പൊ യൂട്യൂബ് ചാനലി ഒര് ഒരാള് ചെയ്യൂന്നത് കണ്ട് മറ്റേ ആഹ് വന്നോ നമ്മക്ക് നോക്കിയാലോ എന്ന് പറയ്ന്നാ ഒരാളൊണ്ടല്ലോ അറിയാമോ
ഇല്ല
മിത്രകുമാർന്ന് പറഞ്ഞ്ട്ട്
യൂട്യൂബ് ഒന്നും ഞാൻ അങ്ങനെ അങ്ങനെന്നും കാണാറൊന്നു അറിയത്തില്ല
ആഹ് ഞാൻ രണ്ട് മൂന്ന് വട്ടം എട്ത്ത് കാണിച്ചിട്ടില്ലേ പുള്ളിയെ കാ പല കളറിലെ കൊഴക്കട്ടയും പല കളറിലെ ഇലയടയൊക്കെ ഒണ്ടാക്കി വെക്ക്ന്നത് ഓർമ്മയില്ലേ ആഹ് അത് കാര്യായി ഉം പിന്നെ എന്തോ പരിപാടി ഇനിയിപ്പം കഴിഞ്ഞോ ഹോംലി ഫുഡിന്റെ കാര്യം
അല്ല ഹോംലി ഫുഡ് ന്ന് പറഞ്ഞോണ്ടിരുന്ന പറഞ്ഞു കൊതി വരുന്നന്ന്
ആഹ് എന്നാ സാരമല്ല എന്നാലും എന്തെങ്കിലും അടുത്ത വേറെ എന്തങ്കിലും പറ ഉച്ചക്ക് കഴിക്കാൻ എന്തൊക്കെ ഇഷ്ടം ഇപ്പൊ നമ്മള് രാവിലെ കഴിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങള് പറഞ്ഞു
രാവിലെ കഴിക്കാൻ അതാ പറഞ്ഞ കോമ്പിനേഷൻ വേണം ചപ്പാത്തിയും മൊ
അത് പറഞ്ഞ് രാവിലത്തെ കോമ്പിനേഷ് ക്ഷൻ പറഞ്ഞു കഴിഞ്ഞു ദോശ ഇഡലി സാമ്പാർ ചപ്പ പുട്ടും കടല ഇഷ്ടമല്ലീ
ആഹ് പുട്ടും കടലയും പുട്ടും പഴവും ഇഷ്ടല്ല പുട്ടും കടലയും ഇഷ്ടവാ
ആഹ് അതപോലെ പുട്ടും മീൻ കറിയും കൊള്ളാം പുട്ടന്റെ ചിക്കൻ കറും ബീഫ് കറിയും നല്ലതാ
അത് നല്ലതാ പുട്ടും മീൻ കറിയും എനിക്ക് ഒട്ടും ഇഷ്ടല്ല പുട്ടും ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ ഇഷ്ടമാ
ആഹ് പിന്നെ പിന്നെ നമ്മുടെ ഈ സീസണൽ ഫുഡായ സീസണൽ ഫുഡ് സീസണല്ലേ ഇതായിട്ട് വരുമ്പോ ചക്കപ്പുട്ട് ഉണ്ടാക്കോ അത് ഇഷ്ടമാണോ ചക്കപ്പുട്ട് മാങ്ങാപ്പുട്ട്
മാങ്ങാ പുട്ട് ഇഷ്ടോ അല്ല ചക്ക പുട്ടഇഷ്ടാ
ആഹ് പഴ ബനാന പുട്ടോ പുട്ട്
ഉം.
അപ്പൊ ഇനി ഉച്ചക്കിലത്തെ കോമ്പിനേഷൻ പറഞ്ഞേ കേക്കട്ടെ
ചോറ് തൈര് ചമ്മന്തി പിന്നെ തൈര് ചമ്മന്തിയാണെ തോരം വേണ്ട
ആഹ്
ആഹ് എന്തെങ്കിലും പൊരിച്ചത് മ
ആഹ് മുട്ടയോ മീനോ ആഹ്
ആഹ് രസമാണെങ്കിൽ മസ്റ്റ് ആയിട്ട് തോരൻ വേണം
രസമാണെങ്കിൽ തോരനും ഒരച്ചാറ ഒരു ചമ്മന്തി അല്ലേ
ചമ്മന്തി വേണ്ട രസമാണെങ്കി അച്ച തോരനും അച്ചാറും തോരൻന്ന് പറഞ്ഞാല് രസത്തിന്റെ കൂടെ കഴിക്കുന്നത് ഒന്നി ക്യാരറ്റ് അല്ലെങ്കിൽ മറ്റേ പയറ്
ആഹ് അങ്ങനെ ഉം മഴുക്കൂരട്ടി ഇഷ്ടാണോ മെഴുക്കരടീ ഇഷ്ടമാണോ
ഈ കിഴങ്ങങ് മെഴക്കുരട്ടി രസവും കൊള്ളാം
അല്ലാെ പയർ മെഴക്കര ട്ടിയൊന്നും ഇഷ്ടമല്ലേ
ആ് അതക്ക രസത്തിൻന്റെ കൂടെ കൊള്ളാംഅല്ലങ്ക ക്യാബേജ് ഒന്നും രസത്തിന്റെറെ കൂടെ പറ്റത്തില്ല ക്യാബേജ് തോരൻ സാമ്പാറിന്റെ കൂടെ മാത്രമേ പറ്റ
സാമ്പാറിന്റുടെ ക്യാബേജ് തോരനും ഒരു മീൻ വറുത്തത് ഉണ്ടെങ്കി ആഹാ ഉണക്ക മീൻ വറു ഇഷ്ടമാണോ ഉണക്കമീൻ വറുത്ത ഇഷ്ടമാണോ
ചലപ്പം ശരി അതെനിക്ക് ഓരോ സമയത്ത് ഇപ്പം എനിക്ക് ഇന്ന് ഭയങ്കര അലിവ ഇഷ്ടമാണെങ്കിൽ നാളെ എനിക്ക് അലിവ ഇഷ്ടം അങ്ങനെ എൻ്റെ സ്വഭാവം
പഴങ്കഞ്ഞി കുടിക്കാ ഇഷ്ട ആണോ
പഴകഞ്ഞി കുടിക്കാൻ ഭയങ്കര ഇഷ്ട പക്ഷെ എല്ലാവരും പറയും ഒരുപാട് പഴകഞ്ഞി കുടിച്ചൽ പെട്ടെന്ന് വണ്ണം ക്കുന്ന്പക്ഷെ ചുമ്മാതാ അങ്ങനൊന്നും
ചുമ്മാതാ അങ്ങനെയാണെങ്കി ഉം ഞങ്ങളുടെ വീട്ടില കൊച്ചുങ്ങളൊക്കെ എന്നെ വണ്ണംവെക്കണം അത് കാരണം ഞങ്ങള വീട്ടിൽ മിക്കസവും പഴകഞ്ഞിയ
അതാ പറഞ്ഞു എല്ലാരും മെലിഞ്ഞേ ഇരിക്കത്തുള്ളൂ പിന്നെ ഈ എക്സർസൈസിനെക്കാട്ടും കൂടുതൽ ഡാൻസ് കളിച്ചാലും അങ്ങ് മെലിയും
ആഹ് അന്നേരം പിന്നെ ഡാൻസ് കളിക്കാതിരിക്കണം
അയ്യോ അത് എന്റെ ജീവിതത്തി പറ്റത്തില്ല എനിക്ക്
ഓഹ് അങ്ങനെ
ഉം ഞാൻ എവിടെങ്കിലും ഒരു പാട്ടി കേട്ടാ ബസിലാണെ പോലും ഞാനി ഇരന്ന്ങ് കളിക്കും
പിന്നെ വൈകുന്നേരം ചായോടെ കൂടെ എന്ത്‌വൊ കഴിക്കാൻ ഇഷ്ടം
ചായയുടെ പണ്ട് എനിക്ക് രാവിലെയും വൈകീട്ടും ചായയുടെ കൂടെ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ എനക്കങ് ബുദ്ധിമുട്ടായിരുന്നേ
ഇപ്പഴോ?
ല്ല ഇപ്പ എന്തെങ്കിലും ഉണ്ടെങ്കി ഞൻ കഴിക്കും ഇല്ലെങ്കിൽ ഒക്കെ ഞൻ പച്ചക്ക അടുത്ത് കുടിച്ചിട്ടങ് പോവും പിന്നെ രാവിലെ ഞാനിപ്പ ചായ കുടിക്കും ക്കുന്നത് നിർത്തിയായിരുന്നു
അന്താ
കഫീനൊക്കെ ഒരുപാട് ക കഴിക്കണ്ടന്ന് വിചാരിച്ച് എന്ന് നമ്മുടെ ലങ്സിൽ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോ വരുന്ന സിഗരറ്റ് വലിക്കുമ്പോൾ നമ്മുടെ ഡ്രാ ലങ്സ് കറ വരുത്തില്ലേ?
ആഹ്
അതെക്കെ പോലെ ഒരു ഡ്രക് അഗ്പോലെരു സാധനാണി ചായയും കാര്യം നമ്മൾ എന്നും നാല് മണിക്ക് ചായ കുടിക്കുന്നവരെ ദിവസം കുടിക്കായിരുന്ന തലവേന എടുക്കും
ഒറപ്പായിട്ടുണ്ട് എനിക്കുണ്ടത്
ആഹ് അതൊക്കെ ഒരു അഡിക്ഷനാണത് പിന്നെ അതിലകത്ത് കഫീന ആണ് ഈ കാപ്പിയിലൊക്കെള്ളത്.
അത് ശരി അപ്പൊ അതുകൊണ്ട് ചായ കുടിക്കുന്നത് ഇഷ്ട അല്ലേ?
ഇഷ്ടംവല്ലെന്നല്ല ഇപ്പൊ ഞാൻ കൊർ നിർത്തി. പിന്നെ എടയ്ക്കേ വല്ലേ കുടിക്കത്തുള്ളൂ രാവിലെ ഞാനും കുടിക്കത്തില്ല. ഏഹ് രാവിലെ എണീറ്റ ഉടനെ ഇപ്പം വെള്ളാ കുടിക്കുന്നെ
ആഹ് അതൊന്നും വേണ്ട പിന്നെ രാത്രി ആ ഫുഡിന് എന്തോ ഇഷ്ടം ചോറാണോ തന്നെയാണോ അതോ? ഓശയോ ചപ്പാത്തി ആണോ?
പൊർ
ഹലോ
ചോറ് ചോറ്
ചോറന്നാണോ പറഞ്ഞേ ആഹ് ആഹ് ആഹ് പിന്നെ നിങ്ങടെക്കെ വീട്ടിലെങ്ങന രാത്രി പ്രത്യേക വെക്കൊ അതോ രാവിലെ വെക്കുന്ന അതിന് ഉച്ചക്ക് വയിട്ടോ അങ്ങനാണോ?
ആഹ് അമ്മ അങ്ങനൊന്നും പഠപ്പിച്ചിട്ടില്ല ഉച്ചയ്ക്ക് വെക്കുന്ന തന്നെ രാത്രിെ തീറ്റിക്കും
എന്തോ?
അമ്മ എന്നെ അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല ഉച്ചക്ക് വെക്ന്ന തന്നെ രാത്രിൽ തിന്ന് പഠിപ്പിച് ച്ചേന്ന് കൊച്ചിലെ
ഓഹ് അങ്ങനെ അമ്മയ്ക്ക് വയ്യാത്തോണ്ടായിരിക്കും.
ആഹ്താ അമ്മക്ക് വയ്യാതോ
അല്ലേ കൊള്ളാൻ വീട്ടിൽ പാചകം ചെയ്യാൻ വേറെ ആൾക്കാര് കാണണം അമ്മ ഒറ്റ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അവിടെ? ഒര് സഹായിക്കാൻ ആരെങ്കിലും ഏഹ്
നാല് പേരുണ്ട് ഞങ്ങള് നാല് പേരുണ്ട്
ഞങ്ങൾ നാല് പേര്ങ്ങള അവരും നിങ്ങള മൂന്ന് പേരും നിങ്ങള പോരും ഒക്കെടക്കൂല്ലേ പഠിക്കാനായാലും അല്ലാതായാലും അമ്മയെ സഹായി ക പോവോ?
അല്ല ഒറ്റക്കല്ലല്ലോ?
വീട്ടീ ആളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യവുണ്ടോ ജോലി ചെയ്യാൻ സഹായിച്ചാൽല്ലേ പാചകം വന്നിരി ഇപ്പൊ കടയിൽ നിന്നും പച്ചക്കറിയും മീനും വാങ്ങിച്ചോണ്ട് വന്നന്ന് വച്ചോ അത് അതേപോലെ മേശപ്പറത്ത് കൊണ്ട്വെച്ചാൽ നമ്മോള് കഴിക്കുവോ?
അല്ല അപ്പൊ ഞാൻ അപ്പ എന്ത് ചെയ്യും വൺ ഫ സിക്സ്റ്റി റുപ്പീസിന് മീൻകറി മേടിക്കും ലാഭമോ ഒരാളെ ഉള്ളെങ്കിൽ അത് മതിയല്ലോ?
ഓഹ് പിന്നെ അതിനേക്കാൾ എത്രയ നല്ലത് അമ്പത് രൂപയ്ക്കോ നൂറ് രൂപയ്ക്കോ മീൻ മേടിച്ച് അത് കഴുകി വൃത്തിയാക്കി അത് ചെയ്താല്.
ഇപ്പഴത്തെ കാലത്ത് അമ്പരക്ക് നൂറ് രൂപയ്ക്കകെ ഒന്നോ രണ്ടെണ്ണേ കിട്ടത്തുള്ളൂ.
അങ്ങനൊന്നുല്ല
ഉണ്ട് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പണ്ടത്തെ കാലത്ത് ഇപ്പൊ നല്ല മീനൊക്കെ വേണങ്കിൽ മുന്നൂറ് നാന്നൂറൊക്കെ ആവും
ഉം മീൻ എങ്ങനെയാ സ്വാഭാവികമായിട്ട് ഇഷ്ടമാണോ അതോ
മീൻ ഇഷ്ടാന്ന് വെച്ചാൽ എനിക്ക് ചൂര് അങ്ങൻത്തെ വലിയ മീനൊന്നും ഇഷ്ടല്ല
അത് വറുത്ത് കഴിക്കാനും ഇഷ്ട അല്ലേ
ആഹ് വറുത്ത തന്നെ ഇഷ്ട കറി ഇഷ്ടല്ല
ചാറും കൂട്ടത്തില്ലേ
എല്ലാം ഇപ്പൊ പറഞ്ഞു വന്നപ്പോ എല്ലാം കൂട്ടുകല്ലേ
എനിക്ക് ഇഷ്ടപ്പെട്ട
കഷണം മാത്രമേ ഉള്ളൂ കൂട്ടാത്ത കറിയിലെ
നമ്മള് നീ എന്തോ ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്ന അതി നടുത്തുണ്ടം തിന്നണോന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ വീട്ടിലുള്ളത് തിന്ന പഠിക്കണം തിരിഞ് കടിക്കാത്ത എന്തും കഴിച്ചു പഠിക്കണം അപ്പൊ നമുക്ക് വേറെ സ്ഥലത്ത് ചെല്ലുമ്പോ നമുക്ക് കിട്ടുന്ന ഫുഡ് കഴിക്കാൻ തോന്നും
ചേരത്തിന്ന് നാട്ടി പോയാ ഒരു രണ്ട മൂന്ന് കവറ് ബ്രഡ് വാങ്ങിച്ചോണ്ട് പോയാ പോരെ
അ ന്നാലും മതി
ഓക്കെ അപ്പൊ താങ്ക് യു
ഓക്കേ ഗുഡ് നൈറ്റ്